ഹലോ ആടാ കേക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചില്ലേ
ആഹ് ഭക്ഷണഴിച്ചേ ഭക്ഷണഴിച്ച് കെ ടന്നു ആഹ് ഭക്ഷണം കഴിച്ചു കെടന്നൂ പറയാ
കെടന്നോ
ആഹ് കെടന്ന് ഇ ഇവിടെ ഉറങ്ങിട്ട് ഇല്ലേ ഇല്ലാ മഴയും ഉണ്ടോ
ഉം വൈകുന്നേരം തൊട്ട് തൊ ടങ്ങിയതാ പിന്നെ ഒന്ന് നിന്ന് പിന്നെ ആദ്യ തൊടങ്ങി നല്ല മഴയില്ല ഇങ്ങനെ ചെറുങ്ങനെ ചെ ചെറുങ്ങ പൊടിയൊന്നല്ല അത്യാവശ്യം കൊറച്ച് പെയ്യുന്നുണ്ട് അത്ര ശക്തിയൊന്നുംല്ല
ആഹ് പരിവെള്ളം ഒഴ്കണ്‌ണ്ടൊ മോള്ന്ന് മോള്ന്ന് വെള്ളം വെര്ണ്‌ ണ്ടോയ്ച്ചേനി ഞമ്മളിപ്പം വാർ വാർപ്പാണെന്നുണ്ടെങ്കി അവിട്ന്ന്അല്ലെങ്കി ഓട്മ്മ കൂടെ യൊക്കെങ്ങനെ എർങ്ങോലൊ
ആഹ് ആഹ് ഇല്ല. അത്രയ്ക്ക് പെയ്യുന്നില്ല.. മേല്ന്ന്ണ്ട് പിന്നെ വൈകുന്നേരം കൊറച്ച് ശക്തീല്ണ്ടായിര്ന്ന് അത് കൊറച്ച് സമയണ്ടായിട്ടുള്ളെ ആഹ്ആ ഇപ്പ എന്നിട്ട് പിന്നെ ആദ്യ കൊറച്ച് പെയ്യട്ട് പക്ഷെ കൊറേ ദിവസായി മഴയില്ലാത്തെ
ആഹ് ഇവിടൊന്നും പെയ്തിട്ടില്ലെ കൊറേആയി മഴ കിട്ടീട്ട് ഹ്
മഴ ഭയങ്കര മിസ്സായി പോയി
അതെ അതെ ഈ ഈ കാലത്തൊക്കെ നല്ലോണം മഴ പെയ്യണ സമയങ്ങളാണല്ലോ ഈ കടന്ന് പോണത്
ആവശ്യത്തിന് മതി
മതി മതി അത് ശരിയാണ് അതെയതെ അത് ശരിയാണ് പറഞ്ഞപ്പൊ ഹ് ഹ് പേടിയാണ് ആഹ് ഈ കാലത്തക്കാവുമ്പോത്തിനേ അപ്പൊ പേടിയാവോര്ന്ന്
ഇല്ലഈ ഭയങ്കരായിട്ട്ള്ള ഇടിയും
ൻ ഇൻക്കും അതെന്നെ പേടി ഇടിമഴ മഴത്രേം പെയ്തോട്ടെ ഇടിം കാറ്റുണ്ടല്ലൊ കാറ്റും ഇടീം
അതിപ്പോ വര്ന്നത് മുമ്പത്തെപ്പോലെ ചെറുതല്ല വ
ആഹ് ഇവ്ടൊക്കെ ആകെ റബ്ബറാണെ റെബ്ബറും
നമ്മളൊക്കെന്താക്കുന്നറിയാ ഇടി വരുമ്പൊല്ലാം മ്മാനെ പിടിക്കപോയിറ്റ്
ശരിയാണ് ആഹ് ആഹ്
ഉമ്മപറയും പോത്ത് പോലായി ന്നി ട്ടിപ്പഴും ഇടികാണുമ്പം പേടിയാത്രേ
അതെയതെയതെ ഹ് ഹ് ഓര്‌ക്ക് ഞമ്മക്ക് പേടിയാണെ ഹ് ഹ് ആഹ് എനിക്കും ഇടി പേട്യാണ് ഞാന് എള്പ്പം റൂമില് വന്ന് കുത്തിർക്കും.
ആഹ് ഞമ്മളെല്ലാരും ഇല്ല ഒരു വ് ഒരു വീ റൂമിലേ നിക്കൂ. അപ്പറും ഇപ്പറൊന്നും പോവൂല അത് കഴിയുന്നവരെ.
ആഹ് അതെ. പെരും പേടിയാ അതും ഈ സ്വിച്ച് ബോഡിന്റെ ഉള്ള്ന്നൊക്കേ കാണാ ട്ടെയ് ട്ടെ ട്ടെ ർഞ് ഒച്ചേയ്ക്ക്ണതെയ്. പേടിയാണപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചോ?
എന്ത് ഭക്ഷണോ? ഞാൻ ഭക്ഷണം നേരത്തേ കഴിച്ച്. ഞാ ഇന്ന് ജസ്സ്‌റ്റൊന്ന് ആഹ് എല്ലാ ഞാൻ ജസ്റ്റ് പൊറ ആ പൊറത്ത്ന്ന ഒരു പണിയെടുക്കാൻ അപ്പൊ മഴ വന്നതാ അങ്ങനെ കൊർ മഴൊന്ന് നനഞ്ഞു പിന്നെ എന്തോ ശരീരത്തിനൊന്നും ന്നും വയ്യാത്ത പോലെ.
ഏഹ് ആഹ് പൊർത്ത് ജോലിട്ക്ക്ണ് ണ്ടോ പ്പോ?
എല്ല ഞാനീ പൊറത്ത്ന്ന് ഞമ്മളെ വീട്ടിലെ മുറ്റോന്ന് വൃത്തിയാക്കാ വേണ്ടി തി അങ്ങനെ ഇറങ്ങീട്ട്ണ്ടായിന് അങ്ങനെ കൊറച്ച്ങ്ങനെ പുല്ലൊക്കെ ങ്ങനെ വന്നിട്ട്ണ്ടായിന്. അപ്പതൊക്കെങ്ങനെ
അത് നേരാക്കാ
ആഹ് അതൊക്കെ പറി പറിക്കലും ഒക്കെ പണിണ്ടായ്ര്ന്ന് അപ്പൊ കൊറച്ചൊന്നങ്ങട്ട് പർ ച്ചാല് അങ്ങട്ട് രണ്ടൂസം ങ്ങനെ കൊറച്ച് കൊറച്ച്മ്മക്കൊന്ന് വൃ ത്തിയായി കിട്ടൊല്ലോ
വൃത്തിയായി കിട്ടും ആഹ് ആഹ് ആഹ് ശരി. ഉം ആ ഇങ്ങനെ മതിലൊക്കെ ചുറ്റോറം മതിലൊക്കെ കെട്ടീണൊ?
ആഹ് മതിലൊക്കെണ്ട് ഉം ഒന്നാമത് റോഡ്സ് ത്ത് റോഡ് ഭാഗത്താ വര്ന്നെ അയ്നെകു കുട്ട്യാളൊക്കെ പോവല്ലോ മതില നമ്മളെ ഈ വീടിന്റെ പ്പ അപ്പുറം ഒക്കെ എല്ലാട്ത്തും മതില്ണ്ട്, നിങ്ങള് എങ്ങനെയാന്ന് മതിലില്ലാണ്ടാ?
മതില് ഇപ്പൊ കെട്ടീട്ടില്ല കെട്ടണംന്നൊക്കെ പറയുന്നുണ്ട് റോഡിന്റെ വക്കന്നേണയ്. ഉം ഉം ഉണ്ടോ ആഹ് പുതിയത് പഴയത് പൊളിച്ചിങ്ങാണ്ട് പുതിയത് കയറ്റിയതാണ്. അങ്ങനെയാണ് ഉം ഉം. ന്നാലും എന്താ ഒരു മകനേ ഒള്ളു ആ ആ തറവാ ഒരു മകനോള്ളേയ് അപ്പൊ പിന്നെ ആ അപ്പൊ എന്തായാലും നമ്മക്ക് വീട് വേണം. ആഹ് അതെ അതെ എന്തായാലും വീട് വേണം അപ്പം പിന്നെ അതട് പൊളിച്ച്ങ്ങാണ്ട് വേറെയി അവ്ടെത്തന്നെ കയറ്റി ഉം.
എ എല്ലാം മൊ മൊത്തത്തില് പൊളിച്ചിട്ട് എടുത്തതാ?
ആഹ് മൊത്തം പൊളിച് ഞങ്ങള അന്ന് ആഹ് അത് ശരിയാണ് അതിമ്മേ പണിയെടുക്കണലേറെ നല്ലത് എന്നും പിന്നെ പണിയ്ക്കാരം.
അതെ പിന്നെ അങ്ങട്ട് അതിന്റെരു പ പകുതി കല്ല്
അതെ ഞങ്ങക്ക് കയ്യൂലാ കര്തീട്ട് ഇനിപ്പോ പ്പൊളൊന്നും ഇപ്പ അടുത്തൊന്നും കഴിയൂല കര്തീട്ട് ഞങ്ങൾ ആദ്യം ഇത് കാട്ടി വാതിലൊക്കെ മാറ്റീന്നു അവിടുന്ന് വാതിലൊക്കെ പഴേ ആ ആദ്യത്തെ പണ്ടത്തെ വാ വാതിലേലു അതൊക്കെ മാറ്റി എടു കിട്ടീനട്ടോ പിന്നേണ് ഇതിമക്കങ്ങട് തോന്നിയത് ഞമ്മക്കൊരു പെര കയറ്റിയാലോ കയറ്റിയാലോ ന്ന്ള്ളത്.
അതെ പിന്നേന്ത്‌ ചോയിച്ചാല് നമ്മള് എന്തായാലും ഒരു ജീവിതത്തിൽ നമ്മള് ഒരു വീട് എല്ലേ എടുക്കു എന്തായാലും. ആഹ് അതങ്ങട്ട് ഉമ്മ എടുക്കുമ്പോ നല്ല പോല്എടുത്താല്
ആള് ഇവടേണ് നാട്ട്തന്നെ ജോലി ചെയ്യലാണ് അപ്പൊ എന്തായാലും കയറ്റാൻ കയ്യോ? കയ്യൂല കര്തിങ്ങാണ്ട് രണ്ടും കേട്ട നേലയിലട് കയറ്റിയതാണ്. എന്നാലും ഒരു വർഷം കൊണ്ട് വീടായി പിന്നെ അടിപ്പണിയൊന്നും കഴിഞ്ഞിട്ടിണ്ടേന്നില്ല അപ്പോ അതൊക്കെ പിന്നെ ഇവിടെ എത്തിട്ട് ഞാന് പ്രസ സവത്തിന് പോയിനു ന്റെ വീട്ട്ക്ക് പ്രസവം ആ രണ്ടാമത്തും തന്നെ പ്രസവത്തിന് അവടെത്തെന്നെനു വീട്ട്ലെന്നേനു അപ്പൊ ഇവടെ ആ ടൈമ് നോക്കി ഇവിടെ പണിട്ത്തു അടി ഇട്ടു അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് കയ്ഞ്ഞ് ഏതായാലും പ്പൊ ഇതുവരെത്തി ഹി ഹി ആ ഇപ്പോ ഒര് എട്ട് എട്ടാമത്തെ വർഷാണ് വരണത് ഉം അങ്ങനെ ആ ആ കോറെയൊക്കെ തീർന്ന്ക്ക്‌ണ് പിന്നെപ്പോ എ സി അങ്ങൻത്തൊക്കെ വാങ്ങി ക്ക്‌ണ് അതിന്റെയൊക്കെ ഓരോ അടവാള്ണ്ട്
ആ അദ്ദേഹം അ എന്തായാലും ഇന്നിപ്പോ ഒരു റൂമിലെങ്കിലും തല് ക്കലെ സി ഇല്ലാതെ നടക്കൂല
അല്ല നടക്കൂല അതെന്നെ എല്ലാരും ചൂ എന്താ ആ കുട്ട്യാളൊക്കെ ആകെ വിയർത്തൊ ക്കാണ് പർഞ്ങ്ങാണ്ട് ഓരെന്നെ വാങ്ങിയതാണ് ഹസ്ബന്റെന്നെ വാങ്ങിയതാണ് നമ്മക്ക് വാങ്ങാ അത് ഇ എം ഐ ണ്ടല്ലോ അങ്ങനെ വാങ്ങിയതാണ് അ അല്ലെങ്കി റൊക്കൊന്നും കൊടുക്കാൻ ഞമ്മളെക്കൊണ്ട്പ്പോ കയ്യൂല
ഇല്ല അത് ണ്ടായോണ്ട് കൊറേക്കെ ഇങ്ങട്ട് സമാധാനാവും അല്ലേ
അതെ അതെ അത് സീറോ ബാലൻസിനെന്നെ കിട്ടും ഞമ്മക്ക്‌ ക്ക് പിന്നെ ഞമ്മളിങ്ങനെ മാസം മാസം അടച്ചൊടുത്താ മതി ഉം ഉം
ചെറിയൊരു തുക അടച്ച് കഴിഞ്ഞാ പിന്നെ അങ്ങട്ട് തീരുവല്ലോ
അതെ അതെ ഉം
പ്പൊ അത്യാവശ്യള്ള സാനങ്ങളെല്ലാരും
ആ അത് ഇവിടെ തന്നെ അങ്ങൻത്തെന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും അങ്ങൻത്തെന്നെ വാങ്ങിക്ക്‌ണത് ആ കയ്യിണേനനുസരിച്ച് വേറെന്തേലൊക്കെ അങ്ങനെ വാങ്ങും മിക്സി ആയാലും അടവിനാണ് അതേമാരിക്ക് എന്താ ഇപ്പൊ ചെയറാള് ഇട്ത്ത്ക്ക്‌ണ് കൊർച്ച് ഞങ്ങള്ത് ആദ്യം കുടിരിക്കലിന് കൊട്ന്ന പ്ലാസ്റ്റിക്കിന്റെ ചേയറേനു അപ്പൊ പിന്നെ എല്ലോട്ത്തും മരത്തിന്റാണല്ലോ അയ്ല് കർപ്പ്‌ നോക്കി കർപ്പ് കിട്ടിട്ടില്ല കർപ്പാണ് ഞങ്ങളെ മേശ അപ്പൊ അപ്പൊ അതിന്റെ ഒത്ത കളർ കിട്ടില്ല പിന്നെ നമ്മളെ ഈ ഇതിന്റെ കളറാ കിട്ടിയത് അപ്പൊ അതടിച്ചു അല്ല അത് ആ അത് ഹസ്ബന്റ് നാട്ടിലാണ് ടേപ്പിങ്ങാണ്
അ
ഉം ടാപ്പിങ്ങർഞാല് മീൻസ് എത്താ ഈ വ റബ്ബററിയോ റബ്ബ ബ്ബറ് കണ്ട് കേട്ട്ണോ ആഹ് പാലെട്ക്ക ആ അതെ അതെ
ആ ആ നിങ്ങക്ക് തോട്ടണ്ടോ
ഈ ഞങ്ങക്ക് ഇല്ല ഞങ്ങക്കൊരു പത്തിരുപത്തഞ്ച് മരെള്ളേക്കാരം ഞങ്ങക്ക് ബാക്കിയൊക്കെ വേറെ ഇള്ള ആൾക്കാരതാണ് അല്ല പാട്ടത്തിന് ഇട്ത്ത് ഇട്ത്ത്ട്ടില്ല ഇത് വെരായിട്ട് ഇങ്ങനെ വെട്ടിങ്ങാണ്ട് കൂലിക്കെന്നെ വെട്ടിങ്ങാണ്ട് ഇട്ത്ത്ക്ക് ആ അങ്ങനെ ഇട്ത്ത്ക്ക ആ അതെ ഈ നല്ലെ മെനക്കേട്ള്ള പണിതന്നെയാണ് കൊറച്ച്. രാവിലെ പോണേ. ആഹ് രാവിലെ ഒരു നാല് മണിക്കൊക്കെ ണീച്ച്. എണീറ്റ് പോണം. അപ്പൊക്കെ നമ്മളെ ഒറക്കിന്റെ ടൈം ആണല്ലോ അപ്പളക്കെ. ആഹ്.
ക്കു നല്ലൊരു ഒറക്ക് കിട്ട്ന്ന സമയന്നത്.
അതെ അതെ.
ഉം ആ ഒറ ക്കൊക്കെ കളഞ്ഞിട്ട് വേണല്ലോ ആ ടൈമില് പണിക്കോണെങ്കില്. ഉം ഉം. രാവിലെ ആവാനാവ്മ്പല്ലെ നമ്ക്ക് ശെരിക്കൊരു ഒറക്ക് കിട്ട?
അതെ. ആഹ് അപ്പൊ സുഖള്ളെ ഒറക്കേയ്ക്കാരം നമ്മളാ ഒറങ്ങ്ന്ന ഒണർന്നാൻ തോന്നൂല്ല. ഉം. അതന്നെ. അതും മഴയൊക്കെ ആണെ തീരെയും തോന്നൂല്ല.
ഇല്ല, പക്ഷെ നമ്മളെ സാഹചര്യം വെച്ച് നമുക്ക് എണീച്ചേ പറ്റൂ.
അതെ ശെ
നിവർത്തിയില്ല. ആഹ്.
ഉം രണ്ടും കൽപ്പിച്ചാണ്ടാണ്ട് എറങ്ങും. ഇന്ന് സാധാ ചോറ് തന്നെയാണ്. ഇത് എന്താ സൺഡേ ആയി ഇതിങ്ങാണ്ട് ഞങ്ങള് ഞങ്ങള് ഈ ഫ്രൈഡേ ആണ് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കാ.
അതെ?
കാര്യപ്പെട്ടെ. ഉം.
അഹ് ആഹ്. അഹ് അങ്ങന്നെ ഈഹ് ഫ്രൈഡെന്നെ അധികം ബീഫൊക്കെ ഫ്രൈഡന്നെ ഇണ്ടാവാ.
അതെ അതന്നെ. ആഹ് പള്ളി തിരിഞ്ഞൊക്കെ വരുമ്പോ നമ്മള് ചോറ് കഴിക്കാൻ കണ്ട്ങ്ങാണ്ട്ല്ലാതു ഇണ്ടാക്കി ക്കുനി. എങ്ങനെ കാട്ടും. ഉം.
വെള്ളിയാഴ്ച എന്തായാലും നിർബന്ധാണ്. പിന്നെ ഈ ഞായറാഴ്ചാന്നില്ലെ നിർബന്ധുല്ലാട്ടോ.
ഇല്ലലേ
ചെലപ്പൊ ഇണ്ടെങ്കിലെന്തെങ്കി ചി ക്കല്ന്ത്‌ എന്തെങ്കു ആഘോഷം അങ്ങനെയൊന്നുല്ല. ചെലപ്പോ മീൻ തന്നെയായിരിക്കും. പക്ഷെ വെള്ളിയാഴ് ച നമ്ക്ക് ഈ ജുമാക്കൊക്കെ പോയിട്ട്
പോയിങ്ങാണ്ട് അതെ അതെ ആഹ് അതെ. അപ്പൊ വരുമ്പോര് എന്തായാലും ഒരു ഭക്ഷണം കഴിക്കാൻ എന്തായാലും വീട്ടില്ണ്ടാവൂലോ. അപ്പൊ പിന്നെ അങ്ങനെ ഇണ്ടാക്കും.
പ്പം അത്യാവശം എല്ലാ വീട്ടിലും
ആഹ് എന്തെങ്കിലും ഇണ്ടാവും ഉം. മലപ്പുറത്തെ ത്താണ് ഏറോന അങ്ങനത്തെ പരിപാടികള്ല്ലേ?
അതെ ആഹ്. പിന്നാ ഈഹ് എന്താ കുട്ടികളൊക്കെ ഒറങ്ങിയോ?
ആഹ് കുട്ടികള് ഒരാള് ഒറങ്ങി. രണ്ടാള് കെടന്ന്ക്ക്ണ്.
അതേ? ഏഹ് ഹസ്ബന്റോ വന്നോ?
ഇല്ല ഹസ്ബന്റ് വന്നിട്ടില്ല. ഓര് പന്ത് കളി കാണാനേ
അതേ? അത് ശരി. അപ്പം രാത്രി അവിടെത്തന്നെയാ കൂടാ?
എല്ല വരും. പിന്നെ ഇപ്പൊ കൊറച്ച് കയിഞ്ഞാ വരേക്കാരം. ചെലപ്പോ ഇന്നാളൊരുക്കൊരു ഒരു ഒരു മണി വരെ നിന്ന്ക്ക്‌ണ്. ഉം. അഹ്. ഇങ്ങനെയൊക്കെ ആവുമ്പോ ഞമ്മക്കും തന്നെ ആ ഒർക്ക് പോവാണ് അപ്പളൊക്കെ. അത് കഴിഞ്ഞാ ഓരൊറങ്ങും. ഓര് വന്നാ ഒറങ്ങും.
നോക്കിക്കണ്ടേ
ആഹ് അല്ല ഒര് വന്നാ ഉറങ്ങും പിന്നെ നമ്മള് ആ ടൈം ആവുമ്പോ മ്മള് എണ്ണീട്ടിങ്ങാണ് പിന്നെ പ്പൊത്തിന് നമ്മള ഒരു ഇത് പോവല്ലേ അവർ
അതെ അവർക്ക് നല്ല അവർ നല്ല ക്ഷീണത്തിലായിരിക്കും വരുന്നത് പക്ഷെ നമ്മളോറക്കാടെ ഉം ഉം
പിന്നെ നമ്മള് ഇത്ങ്ങനെ എന്താ നോക്കിങ്ങാട് ങ്ങനെ നിക്കുമ്പോ പിന്നെ എന്താ മറ്റേ വാതിലൊക്കെ തുറന്നെടുക്കുമ്പോത് ന് മ്മള് ഉറക്ക് കയ്യോല്ലോ ആഹ് പിന്നെ നാല് മണി ആഉമ്പോത് നെ അലാരം അടിക്കലൊടങ്ങു
സത്യം
ഏഹ് അങ്ങനെയാണ് എന്ന ആയിക്കോട്ടെ എന്നാ ശരി ആഹ്